ആഹ് ഫ്രീ ആണ്. ഞാൻ കുറച്ച് തിരക്കിലായി പോയി. നേരത്തെ ഒരു കോള് വന്നേച്ചി. അതാ തിരക്കിലായി പോയത്. പിന്നെ ഞങ്ങടെ ഇവിടെ. ആഹ്. സുഖായിട്ടിരിക്ക്ണ്. പിന്നെ ഞങ്ങള ഇവിടെ. ഉത്സവം തുടങ്ങി..
ആണോ ഏത് ഏത്. ദേവി ദേവിക്ഷേത്രാണോ..
ഇല്ല. ഒരു.. കുമാരസാമി അമ്പലം എന്ന് പറയും. ഞങ്ങൾ തൊട്ട്ഇപ്പറത്ത് ഉള്ള. വന്നിട്ടുണ്ടൊ. പണ്ട് ഇവിടെ.. അന്ന് അച്ഛന്റെക്കൂടെ വന്നിട്ടില്ലേ. ഓർമ്മയുണ്ടാ.. ചെറു ചെറുതായിട്ട് ആഹ്.. അപ്പ ഇപ്പൊ കുറേ നാളായിലേ ഇപ്പ ഇങ്ങണ്ട്. വന്നിട്ട്. അപ്പൊ അച്ഛനെല്ലാം അറിയാൻ പ.. ആഹ്. കുമാരസാമിടെ. അമ്പലന്ന്. പറയും..
ആഹ് ആഹ് ഓർക്കുന്നുണ്ട്..
ആഹ് അപ്പൊ അവിടത്തെയൊരു. കുഞ്ഞരമ്പലമാണ്. അവിടെ.. ആഹ് ഒരു അഞ്ചു ദിവസത്തെ. ഉത്സവമാണ്..
താലപ്പൊലിയൊക്കെ ഇല്ലേ.
ആഹ്. താലപ്പൊലിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ. പകൽപ്പൂരം കാവടി അങ്ങനെ ഓരോരെ.. സംഭവങ്ങള് . ഒരു വല്ല്യ ഉത്സവം ഇങ്ങനെയാണ്. അതുപോലെ തന്നെ. ആഹ്. പക്ഷേ. ഒരു ആനയെ ഉണ്ടാവുളളു ട്ടോ.. ആഹ്.. വലിയ വലിയ അമ്പലങ്ങളിൽ ആഹ് മൂന്ന് ആന, അഞ്ച് ആന, പത്ത് ആന എങ്ങാണ്ട്, അതുപോലെ ആന ഊട്ട്. കണ്ടിട്ടില്ലേ ആന ഊട്ട് ആനക്ക് ഭക്ഷണം കൊടുക്കേണ്.
കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട്.
ആഹ് അപ്പോ അന്ന് ഇതുപോലെ വന്നിട്ട് ആനനെ കണ്ട് പേടിച്ച് കരഞ്ഞിട്ടുണ്ടല്ലോ ചെറുപ്പത്തില്. ഓർമ്മയുണ്ടോ ആഹ്. ആഹ്, അച്ഛൻ ആനയുടെ അടിയിൽ കൂടെ ഊളിച്ചത്.
ആഹ് ഉം ഉത്സവത്തിന് മറ്റേ ഉത്സവത്തിന് പോയോ എന്നിട്ട് ചോറ
ആഹ് ഉൽ ആഹ് അന്നദാനം ഇല്ല. ആഹ് ഞങ്ങൾക്ക് ഇന്നലെ തുടങ്ങിയുള്ളൂ, അപ്പൊ അന്നദാനം ഈ അഞ്ച് ദിവസം ഉണ്ട്, അന്നദാനം ഇപ്പൊ ഞങ്ങൾ. പോയിട്ട് വന്നേയുള്ളൂ, ഒരു മൂന്ന്‌ മണിയായി എന്ന് പറഞ്ഞാൽ അവിടെ തെരക്കും കാര്യങ്ങളും ഉണ്ട്. കുഞ്ഞമ്പലം ആണെങ്കിലും പലപല സ്ഥലത്ത് നിന്നും ആൾക്കാർ വരും.
വാവയൊക്കെ എന്തു പറയുന്നു.
വാവ സുഖമായിട്ടിരിക്കുന്നു, വാവ ഇപ്പൊ ഉറക്കമാണ്. നിറഞ്ഞു ഞങ്ങള് ഇപ്പ അമ്പലത്തിൽ പോയിട്ട് വന്നേയുള്ളൂ അപ്പൊ കൊച്ച് ഭക്ഷണം കഴിച്ചിട്ട് ആള് ഒറങ്ങി പോവുകയും ചെയ്തു.
കളിപ്പാട്ടം ഒക്കെ അമ്പലത്തിന്റെ അവിടെ.
ആഹ് അത് ഫ്രണ്ടിൽ തന്നെ കൊറച്ച് ഒരു രണ്ടുമൂന്ന് കട മാത്രമേയുള്ളൂ പിന്നല്ലാതെ. ദേ കണ്ണ് പൊത്തിയാ കൊണ്ടുപോണേ ഉള്ളേട്ട് കേറ്റുന്ന.
ഉം ഇനി ഒരു അഞ്ച് ദിവസം മറ്റേ ഇതൊക്കെ ഒച്ചയും മ ഇതിന്റെ ഒച്ചയൊക്കെ ആയിരിക്കും അല്ലേ.
ഈ പടക്കം പൊട്ടിയിരെ കൊച്ചിന് ഭയങ്കര പേടിയാണ് അത് മൂത്തേനും പേടിയായിരുന്നു ഇപ്പോ ഇത് ചെറുതിനും പേടിയാണ്. പടക്കം പൊട്ടില് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു രണ്ട് ദിവസം. ഉണ്ടാവുള്ളൂ ഈ ടൈം വെടിക്കെട്ട് ഉണ്ടാവുല്ലോ ദൈവമേ അത് എനിക്ക് പേടി. ഈ രാത്രി ആഹ് രാ ഇപ്പൊ ഞാൻ വീട്ടിന്റെ ഫ്രണ്ടിൽ ആയതുത്തോണ്ടെ ന കൊഴപ്പം ഉണ്ടാവില്ല. ആഹ് അന്നാലും അവരെ. ഈ പരമാവധി കൊറച്ചായിരിക്കും ചെയ്യണേ എന്ന് പറഞ്ഞു. ഇപ്പോ അറിയാലോ ശബ്ദമലിനീകരണം അതെല്ലാം ഉള്ള കാരണം അധികം പടക്കം ഒന്നും പൊട്ടിക്കാറില്ല. വേഗം ഞങ്ങള് പറഞ്ഞാ അതെല്ലാം ഒഴിവാക്കിട്ട് മറ്റേ ഗാനമേള ആഹ് സംഭവം എല്ലാം ഉണ്ട്.
ചോ ചേച്ചി ഗാനമേളയുടെ കാര്യം പറഞ്ഞപ്പോള്. ഇവിടെ ഒരു ഗാനമേള നടന്നെ മറ്റേ ഞങ്ങടെ അമ്പലത്തില്. ഇവിടെ നാട്ടില്. അമ്പലത്തിൽ നടന്നപ്പോഴത്തേക്കാണ് എന്റെ ചേച്ചി. കൊറെ പേരെ വന്നു നല്ല വഴക്കായി. ഈ ഗാനമേളയൊക്കെ എടുക്കുമ്പോ കൊറെ പേരെ കുടിച്ചിട്ട് ഒക്കെ വരത്തില്ലേ.
ആഹ് ആഹ് ഒച്ചപ്പാടും ബഹളോ ആഹ് ഈ.
ഇടിയായി കുത്തായി.
ആണോ?
ആഹ് അങ്ങനെയൊക്കെ ഭയങ്കര ഏഹ് പ്രശ്നം ഒക്കെ ആയിരുന്നു. ഉം അപ്പൊ അതുകൊണ്ട് ഗാനമേളയ്ക്ക് പോവാൻ ഇപ്പ ഒരു പേടിയൊക്കെ ആയി.
ആഹ് ഞങ്ങടെ അവിടെ അങ്ങനെ അലമ്പും കാര്യങ്ങളും ഇല്ല.
ആണോ?
എന്ന് പറഞ്ഞാൽ ആഹ് ആഹ് പോലീസുകാർ ഉണ്ടാവും ഇപ്പൊ ഇവിടെ എപ്പോഴും. എന്ന് പറഞ്ഞാൽ ഈ ഉത്സ ഉത്സവം തുടങ്ങി. ആഹ് പൈസ എല്ലാം കുടിച്ച്, ആഹ് ഇന്ന് അടപ്രഥമൻ ആയിരുന്നു.
അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടാണ്
കൊഴപ്പില്ല ഇനി കുടിക്കുമ്പോ ഓർക്കാം ഞാന്
ഞാൻ ഉണ്ടല്ല ഇന്ന് പായസം കുടിച്ചാരുന്നു ഞങ്ങട ഇവിടെ ഒരു അമ്പലത്തി പ്രതിഷ്ഠാ വാർഷികവില്ലേ
ആഹ് ആഹ് മനസ്സിലായി മനസ്സിലായി
ആഹ് പ്രതിഷ്ഠാ വാർഷികവായിരുന്നിന്ന് അപ്പം അമ്മ ഏഹ് കഴിക്കാൻ സ് സദ്യ കഴിക്കാൻ അന്നദാനം കഴിക്കാൻ പോയിട്ട് വന്നപ്പോ പായസം കൊണ്ടുവന്നാരുന്നു
ആഹ് പിന്ന അതുപോലെ തന്നെ ആഹ് ഇത് മറ്റേ ഗാനമേള ഉണ്ടെന്ന് പറഞ്ഞ് ഗാനമേള നാളെയാട്ടാ മറ്റേന്ന് ഇപ്പ ഒരു ഈ നാടൻ പാട്ട്കാരത്തീല്ലേ ഒരു പെണ്ണ് പ്രസന്നെ പ്രസന്ന എന്ന് പറയ്ന്ന നല്ല ശരിക്ക് പാടും കലാപവംമണിനെ പോലെ തന്നെ പ്പോല ഫേമസ് ആ പെണ്ണ് ആ പെണ്ണിനെയാ വിളിച്ചേക്കണ ഇവിട അപ്പൊ എന്താ ഒമ്പതരക്കാണ് എന്തായാലും പോയി കാണണം അടിപൊളി പരിപടി ക്ക് തോന്നണ് ആണ്ളങ്ങളെല്ലാം ഭയങ്കര ഫേനാ ഇവിടത്താൾക്കാര് ആഹ് പെണ്ണിന്റെ മിക്ക അമ്പലങ്ങളിലും അവര് വെക്കാറുണ്ട് അപ്പൊ ഞങ്ങടെ അവിടെ വെർദേവ് ഒരു ഒമ്പത് മണിയാ പറഞ്ഞെ തുടങ്ങുമ്പോ അവര് അറിയാല്ലോ ഒമ്പതരയാവും പിന്നെ പത്ത് പത്തര പത്തര വരെയൊണ്ടാവും പത്തര വരെ അതാണ് ഞാൻ എന്ത് ചെയ്യുവെന്നോർക്കെ ണെ ആഹ് ചെറുതിനെ വീട്ടിലാക്കി പോയാല് പിന്നെന്നെ കാണാതെ കരച്ചിലായ്ക്കും കൊണ്ട് ആഹ് കൊണ്ട് ഇത് ആഹ് പിന്നെ അവിടെ പോയി കാണായിരുന്നാലും ഇതിരിക്കൂല ഓട്ടോ വിക്കും അപ്പൊ ഞാൻ എന്ത് ചെയ്യൂവെന്ന് ആലോ ആലോയിക്കണെണ്
ഉം എന്തായാലും കാണ് ഇങ്ങനെ തന്നെ
രണ്ടു വയസ്സായിട്ടുള്ളൂ ആള് കെടന്ന് ഓടണ് ആഹ് രണ്ടര വയസ്സ് ആള് ഓട്ടോയ്ക്കും കിടന്നു
ഓഹ് അടുത്ത ഇനി കുറച്ചാള് കൂടെ കഴിഞ് കഴിഞ്ഞാ അങ്ങനവാടിലാക്കാല്ല
അംഗൻവാടിലാ ഇല്ല ഈ കൊല്ലം അങ്ങനവാടിലാക്കണം എന്ന് പറഞ്ഞാ ഇപ്പം മൂന്ന് വയസ്സ് ആഗസ്റ്റിലേ ആവുള്ളൂ
ഉം
അപ്പൊ എന്തായാലും അങ്ങനവാടിലാക്കും വേറെ ജോലി നോക്കേം വേണം അല്ല നമ്മ ഒറ്റ ഒരു ആഹ് നമ്മ ഇപ്പൊ ഈ കൃഷിമ്മ നടന്നാ നമ്മുടെ കാര്യങ്ങള്ക്കടഞ്ഞു പോന്നു വേറെ കാര്യം പിന്നെല്ലാതന്നെ ലോണും കാര്യങ്ങളും വേറെ ഉണ്ട്
ഉം അത് മാത്രല്ല നമ്മുടെ കയ്യില് പൈ സ ഉണ്ടെങ്കിലല്ലേ നമുക്ക് എന്തേലും ഒരു ആവശ്യം വന്ന് കഴിഞ്ഞാ
ആഹ് മറ്റൊരുത് ചോദിക്കണ്ട ആവശ്യില്ല ഹസ്ബന്റിനോട് ഡോ ആ വീട്ടുകാരോടടോ ചോദിക്കാൻ നമ്മുടെ കാര്യങ്ങള് എങ്ങനെങ്കിലും നോക്കാല്ല
കുട്ടിക്ക് എന്തെങ്കിലും ആവശ്യം വന്ന്ണ്ടെങ്കി ഒരു ഡ്രസ്സോ എന്തേലും സാദനം ഇഷ്ടപ്പെട്ട് വാങ്ങിക്കണോങ്കി നമ്മുക്ക് ക്കാരോടെങ്കിലും ചോദിക്കണ്ടല്ലോ നമ്മടെ കയ്യി പൈസ ഉണ്ടേ
ഫോൺ ചാർജ് ചെയ്യല് അല്ലങ്കി നമ്മ തന്നെ ചാർജ് ചെയ്യണ്ടേല്ലേ കിറ്റെച്ച് ഈ ഫോൺ ചാർജ് ചെയ്യുക നെറ്റ് ചാർജ് ചെയ്യുക അങ്ങനെ ഓരോന്നും അതാണേ അപ്പൊ ഞാൻ അങ്ങനെങ്കിലും കഴിഞ്ഞു പോകും ഇങ്ങനെ വരുമാനം ഉള്ളാരണം
ഉം ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ടേ
എത്രാം ക്ലാസ് മുതലാപ്പാ
ഞാൻ ഞാൻ ഇപ്പ പഠിക്കുന്നതും കൊണ്ട് ഞാൻ ഒരു എട്ട് എട്ട് വരെ ഏഴ് വരെയ്ക്കെ എടുക്കത്തുള്ളൂ കാരണം ഒമ്പതൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്റെ പടിതോം നടക്കത് ല്ല അവരൊരുപാട് നേരം പഠിപ്പിക്കണ്ടെ അപ്പൊ അത്രേം റിസ്കായിപ്പോഎനിക്ക്
ആ ആ ആ
അപ്പൊ ശനിം ഞായറും ഒമ്പതാം ക്ലാസിലുള്ളവരൊക്കെ വന്ന് കഴിഞ്ഞാ എനിക്ക് കൊഴപ്പല്ല പക്ഷേ അവർക്കും അങ്ങനെ പറ്റത്തില്ലല്ലോ ഡെയ്ലി വേണ്ടേ അതോണ്ട് ഞാനൊരു ഓ എൽ കെ ജി തൊട്ട് എൽ കെ ജി ഒരു കൊച്ചി കഴിഞ്ഞ പ്രാവശ്യം വന്നേ ഞാൻ എടുക്കാന്ന് വിചാരിച്ചല്ല കൊച്ച്ങ്ങളല്ലേ അടങ്ങിയിരിക്കില്ലല്ലോ
അടങ്ങിയിരിക്കൂല ആ ആ ആ
പ്പൊ ഒന്ന് തൊട്ട് എട്ട് വെരേം എട്ക്കും
ഒന്നൊട്ട് എട്ട് വരെ ല്ലപ്പൊ എത്ര പിള്ളേര്ണ്ട്പ്പൊ മൊത്തം
കഴിഞ്ഞ വർഷം നാല് പിള്ളേരുണ്ടായിര്ന്നു
ആ
ഇപ്രാവശ്യം കൊർച്ച് പേരെ ഞാൻ എട്ക്കത്തുള്ളു ചേച്ചി ഇപ്പ ഞാൻ പഠിച്ചിട്ട് വന്നു കഴിയുമ്പോ അല്ലേ എടുക്കാൻ പറ്റത്തുള്ളൂ ഞാൻ ജസ്റ്റ് ഫോൺ റീചാർജ് യ്യണം എനിക്ക് എനിക്കും എ എനിക്ക് ബസ്സ് കാശൊക്കെ എനിക്ക്ട്ക്കാൻ പറ്റണം അത്രേ ഞാൻ നോക്കുന്നുള്ളൂ
നോക്കുന്നുള്ളൂ ആ അല്ലാതെ ഫീസും കാര്യങ്ങളും ഇതിലൊതുങ്ങൂലെന്നോ അല്ലേ പ്പൊ പഠിക്കാനുള്ള ഫീസല്ലെ ഇല്ലല്ലേ ആ ആ അപ്പൊ എത്ര മണി വരെ ണ്ടാവും ട്യൂഷൻ
ടൂഷൻ അഞ്ചര അഞ്ചരാക്കെ തൊട്ടൊരു ആറര വെരെ ആറര ആറെ മുക്കാല് വെരെ
ആ ആ ആ
അഞ്ച് മണിക്ക് അവര് വരും അഞ്ച് മണിക്കവര് വന്ന്ട്ട് ഹോംവർക്കെയ്യും അഞ്ചരവരെ
ആ ന്ന്ട്ട് ആ പട്ത്തെങ്കയ്ഞ് വെരുമ്പോ ആ ആ ആ പ്പൊ ഞാറാഴ്ചണ്ടോ ടൂഷൻ
ആ ഞായറാഴ്ച്ച എക്സാമൊക്കെ ആത്തില്ലേയ്ച്ചാണ് എക്സ്
ആയ് ആ ആ എമർജൻസി ണ്ടെങ്കി മാത്ര ല്ലേ
ക്കും ഇവടെ ഞാൻ എക്സാം പറയുമ്പോഴത്തേക്കും ഞാറാഴ്ച്ച ടൂഷൻ കാണും മിക്കാഴ് തിലും കാണും കേട്ടോ ട്യൂഷൻ എക്സാമുണ്ട് ആ ആഴ്ച പഠിപ്പിച്ചെല്ലാം ഞായറാഴ്ച ഞാൻ എക്സാമിടും
എടുക്കും ആ നല്ല കാര്യം ആ ആ
ആ ആ കാരണം നമ്മള് ഫീസ് വാങ്ങിക്കുന്നെങ്കി അതിന്റേതായിട്ടുള്ള ഇത് നമ്മള് താക്കണല്ലോ പിള്ളാരെ പഠിപ്പിക്കണ്ടെ ചുമ്മാ നമ്മള് ഫീസ് വാങ്ങിച്ചിട്ട് കാര്യല്ലല്ലോ അപ്പൊ ഇത് ഞാൻ എന്താ ഞാൻ കഴിഞ്ഞ പ്രാശ്യം എൽ കെ ജി പഠിക്കുന്നൊരു കൊച്ചും ഞാൻ സി ബി എസ് ഇ ആണ് എട്ക്ക്‌ന്നെ
ആ ആ സി ബി എസ്സി ആ
സ്റ്റെയ്റ്റും കൊഴപ്പല്ല പക്ഷെ സി ബി എസിയാ ഞാൻ കൂടുതലും നോക്കുന്ന അതാകുമ്പോഴത്തേക്ക് ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തി പഠിച്ചൊണ്ടെന്നെ എനിക്ക് സി ബി എസ്സി എട്ക്ക്‌ന്നായിരിക്കും സുഖം ഞാൻ ആ ന്ത ഞാൻ സി ബി സി തല്ലായിരുന്നു ഞാൻ പക്ഷെ ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു
ആ ഇംഗ്ലീഷ് മീഡിയം പിന്നെ കൊഴപ്പല്ല പക്ഷെ മലയാളം പ്പൊ ബുദ്ധിമുട്ടായ്ക്കോ
ആ അപ്പാ ഈ സയൻസൊക്കെ മലയാളത്തിൽ വെരുമ്പഴത്തേക്കും ചെല വാക്കൊക്കെണ്ടല്ലോ മനസ്സിലാകത്തില്ല
മനസ്സിലാവൂല്ല ആ ആ
അപ്പാ ഇംഗ്ലീഷ് ആയിരിക്കും സുഖം.
ആഹ് ആഹ് ആഹ്
അപ്പാ മറ്റേ ആഹ് സി ബി എസ് ഇയിലുള്ള രണ്ട് കൊച്ചുങ്ങൾക്കും കൂടെ ഞാൻ അഞ്ഞൂറ് രൂപ ആയിരുന്നു വാങ്ങിച്ചോണ്ടിരുന്നെ രണ്ടു പേർക്ക്. ഒരു ചേച്ചി അനിയനും കൂടെയാ മൂന്ന് മൂന്നാം ക്ലാസ്സി പഠിക്കുന്ന ഒരു കൊച്ച് ച്ചുവൊണ്ട് പിന്നെ യു കെ ജി പഠിക്കുന്നൊരനിയനും കൂടെ ഞാൻ അഞ്ഞൂറ് രൂപായായിരുന്നു വാങ്ങിച്ചോണ്ടിരുന്നെ
രണ്ട് പേർക്കും കൂടി അല്ലേ ആഹ് ആഹ്.
അവനൊരു നൂറ്റി അമ്പതി ഇരുന്നൂറ് രൂപയും ഈ കൊച്ചിന് മുന്നൂറ് രൂപയും.
മുന്നൂറുപയും ആഹ് ആഹ് കൊഴപ്പൊയില്ലാ ആഹ്
പിന്നാ ആറാം ക്ലാസ്സി പഠിക്കുന്ന ഒരു കൊച്ചിന് അഞ്ഞൂറ് രൂപാ. ഉം പിന്നെ നാലിൽ പഠിക്കുന്നൊരു കൊച്ചിന് നാന്നൂറ്റി അമ്പതെന്തോ.
നാന്നൂറ്റമ്പത് ആഹ് ആഹ് ഇപ്പൊ ഫീസ് കൂട്ടിയാ അല്ലെങ്കില്
ഇനിയിപ്പ കൂട്ടണം ഇനിയിപ്പ എനിക്ക് ഒമ്പതാം ക്ലാസ്സില്ള്ളവരാന്നെ വരുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ് എടുത്താ കൊള്ളാന്ന്ണ്ട് നമക്ക് ഇപ്പ ഒരു ഫീസ് കൂടുതല് കിട്ടും. പക്ഷെ എനിക്ക് സമയം കിട്ടോ അവരെ പഠിപ്പിക്കാനായിട്ട് ഇവരെ വയ്യിട്ടെ.
ആഹ് പടത്തം തീരാറായേ അപ്പാ.
ഇല്ല ഞാനിപ്പോ പോവാാൻ പോണതേള്ളൂ.
പോഹാൻ പോണാള്ളാ ആഹ് ആഹ്.
ഞാൻ ഓഹ് ബി സി എ പഠിച്ചിട്ടൊണ്ടായിരുന്നേ. അന്നിട്ട് ഞാനൊന്ന് ഡ്രോപ്പ് ഔട്ട് ആയാരുന്നു. അന്നിട്ട് ഞാനിപ്പോ ബിബിഎക്ക് എന്തോ?
ടാലിയെല്ലാം അറിയാമോന്ന് ഏതായിരുന്നു. ഇല്ലാ ആഹ് ആഹ്
ഞാൻ മറ്റേ ബി സി ഏയില്ലേ സൈബ മറ്റേ ഇത് ഏഹ് സി പ്രോഗ്രാമും പൈത്തണും. ഐ ടി കമ്പനി.
കമ്പ്യൂട്ടർ ഐ കമ്പ്യൂട്ടർ സയൻസാണാ അല്ലല്ലേ.
ആഹ് കംമ്പ്യൂട്ടർ സയൻസിന്റെ വേറൊരു മോഡല്ലാ ആഹ് ചേച്ചി ഉം. ചേച്ചി എനിക്കൊരു കോള് വെര്ന്നേ
ആഹ് ശരി ശരി ശരി ഓക്കെന്നാ ശരി എന്നാ.